സുഖാണോ
ഓ സുഖം
ആ ഫുഡൊക്കെ കഴിച്ചോ
ഓ ഫുഡ്കഴിച്ചു
മഴയുണ്ടോ അവിടെ
മഴ ഇപ്പ ഇല്ല രാവിലെ നല്ല മഴായിരുന്നു
ആ
അവിടെ
അവിടെ ഇവിടെ പഴ ഇടക്കിടക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുവ
ആ നല്ല മഴയുണ്ടോ അതോ ചെറുതായിട്ടാണോ
ചെറുതായിട്ട്
മ് എന്താ ഫുഡ് എന്തേ യിരുന്നു രാവിലെ
ഏന്ന്കൊരക്കട്ട
രാവിലെ
ആ
ആ അതൊരു ഇവനിംഗ് സ്നാക്കല്ലേ ഇവനിംഗ് സ്നാക്ക് അല്ലത്
ആണ് ണ് ണ്
ആ എന്താ രാവിലെ അത് കഴിചെ
രാ രാവിലെ അത്ഇണ്ടാക്കി കൊ രുക്കട്ട
ആ അ ശരി ഇവിടെ നൂൽപുട്ട് കടലക്കറി
ആ അവിടെ കൊഴക്കട്ടേക്ക് എന്തോ പറയ്ന്നേ
തന്നെപറയാ
ആണോ ആഹ്
പക്ഷെ ഞാൻ അതുവരെ കഴിച്ചിട്ടില്ലട്ടോ- എനിക്കിഷ്ടാണ് ഉണ്ടാക്ക ക്കാനറിയോ
എനിക്കോ ഉണ്ടാക്കൻ അറിയത്തില്ല അറിയാം നമ്മടെ അരി ഞങ്ങൾ ഇത് കോരക്കട്ട ആണെങ്കിൽ മറ്റ- നമ്മടെ ഈ അരിപ്പൊടി ഉണ്ടല്ലോ
ആഹ്
അരിപ്പൊടി കൊഴച്ചിട്ട് അതിനകത്ത് തേങ്ങയും പഞ്ചസാരേം ഇട്ടിട്ട് കഴിക്കും പിന്നെ അമ്മ അത് ഗോതമ്പ് വെച്ചി ട്ട് ഒണ്ടാക്കും ഇത്
ആവീല് വേവിക്കും അല്ലെ
ആഹ് ഗോതമ്പ് വെച്ചും ഒണ്ടാക്കി ഇന്ന് ഞങ്ങള് മറ്റേ അരിപ് അരിക്ക് അരി പ്പൊടി കൊഴച്ചിട്ട് തേങ്ങേ തേങ്ങയും പഞ്ചസാരയിട്ട്
ആഹ്
ആഹ് ചെലവര് ഏഹ് പിടിയും ഏഹ് കോഴിക്കറിയും കൂടെ കഴിക്കും ഇതിനെ പിടീന്നും പറയും കൊഴുക്കട്ടയ്ക്ക്
ആഹ് തേങ്ങയും പഞ്ചസാരയും ഇടാതെ കോഴിക്കറീല് വ ഇട്ട് വെക്കാ അല്ലെ ആഹ് പിന്നെന്താ പഠിക്കാണോ
ഞാൻ പഠിച്ച് കഴിഞ്ഞ്
ആഹ് ജോലിക്ക് പോകുന്നുണ്ടോ
ഇല്ല ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞ് ട്ട് നിക്കുവാ
ആഹ് ആരെയ വീട്ടില് എല്ലാരു ഉണ്ടോ
വീട്ടി അമ്മ ജോലിക്ക് പോയി പിന്നെ അച്ഛനെണ്ട്. ഞാനുവെണ്ട്
ആഹ് ജോലി ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുവാല്ലെ ഇന്നില്ലാ ഇന്ന് ആഹ് ഓക്കെ ശരി ഇനി ജോലിക്ക് നോക്കണെല്ലേ
ഏഹ്
എന്താ പട്ച്ചേ ഡിഗ്രി?
ഞാ ഹിസ്റ്ററി
ആഹ് പിന്നെന്ന് ഉച്ചേക്ക് എന്താ
ഇന്ന് ഉച്ചക്ക് ആ മീൻകറി, തോരൻ മോര്.
എല്ലായോ അമ്മ ഒക്കെ ഇണ്ടാക്കിയെച്ച്ട്ടാ പോയത്?
ആഹ് ആഹ് അമ്മ ഒണ്ടാക്കി വെച്ചിട്ടാ പോയെ
ഉം ഇനി ക്ലീനിങ് ജോലിയൊക്കെണ്ടാവൂല്ലേ?
ആഹ്
അതൊക്കെ ആരാ എട്ക്ക
അത് ഞാൻ ചെയ്യും.
ആഹ് വേറെ ആരാ വീട്ട്ല്ള്ളെ അമ്മ പോയാ പിന്നെ?
അച്ഛൻ
ആഹ് അച്ഛന് ജോലിയില്ലേ?
ഇപ്പൊ ജോലിയില്ല.
ആഹ്. വേറെ ആരുല്ലേ വീട്ടില് അനിയനോ അനിയത്തില്ലല്ലേ
ആഹ് ചേട്ടനുണ്ട്. അവൻ വർക്ക് ആ അവൻ വർക്കെയ്യുവാ.
ആഹ് പിന്നെ
പിള്ളാരൊക്കെ സ്കൂളി പോയോ?
സ്കൂളി പോയി. നല്ല മഴ പെയ്യണ ടൈമാ പോകാം എന്നപ്പോ ഉം-
അവിടെയൊക്കെ അവധിയ അവധിയും കണ്ടല്ലേ സ്കൂളിന്
ഇല്ല അവധി ഇല്ല ഇവിടെ- അത്ര മഴയൊന്നുമല്ല ഇന്നലെ രാവിലെ പെയ്തത് നല്ല മഴ പെയ്തത്
ആഹ് - ഏതൊക്കെയോ ജില്ലൽ അവധിയന്ന് പറയുന്നത് കേട്ടരുന്നു മഴയോണ്ട്
ആഹ് കൊറെ ജില്ലൽ അവധിയൂണ്ട്- അത് കണ്ടിട്ട് മോൻ കൊറെ വാർത്തയക്കെ കേട്ടു നോക്കി അവർക്ക് എങ്ങാനും അവധി ഉണ്ടോന്ന് അറിയാന് - എന്നാ പിന്നെ സ്കൂളിൽ പോണ്ടല്ലോ-
ഉം ഉം-
പിന്നെ എന്താ ചോറൊക്കെ ഉണ്ടാക്കാൻ അറിയോ?
അറിയ എനിക്ക് പിന്നെ ഊറ്റാനൊന്നും അത്ര അറിയത്തില്ല-
അയിന് എന്താ പണി-
ഏഹ്
അതിനെന്താ പണി-
അല്ല ഭയങ്കര പാടല്ലേോ ഊറ്റാനും എടുക്കാനൊക്കെ
ആഹ്
ഞങ്ങള് വെച്ചാ രണ്ടു നേരല്ല ഫുഡ് രാത്രിത്തിലേക്കും ഉച്ചക്കളത്തേക്കയില അരി ഇടുന്നത് - ആഹ് അപ്പം ച ഊട്ടന്നൊക്കെ ഭയങ്കര പാടല്ലേ ചൂടല്ലോ എനിക്ക് അത്ര അറത് ആഹ്
ആഹ് -
അമ്മ ഊട്ടി പൊരിച്ചിട്ടോ ഞങ്ങക്ക് ചൂടാട പെട്ടി
ആഹ് ആഹ് റൈസ് കുക്കറാണോ
അല്ല ചൂറാടെ പെട്ടി
ആഹ്
അതാ അതാകുമ്പം ആ ചൂട് നിക്കും ആ രാത്രി വരെ നല്ല ചൂടായിരിക്കും ചോറിന്
ആഹ് അപ്പൊ പിന്നെ പുതിയ ചോറ് കഴിക്കുന്ന പോലെ ഉണ്ടാവല്ലോ രാത്രി ആഴക്കു
ആഹ്
ഉം കറി എന്താച്ചേ
കറി മീൻകറി തോരൻ മോര്
ഉം എന്താ തോരന എന്താ
പയറു തോരന് പയറ് തോരൻ പയറ്
ആഹ് വീട്ടില് കൃഷിയൊക്കെ ഉണ്ടോ പയറോ തക്കാളിയോ അങ്ങനെ എന്തെങ്കിലൊക്കെ വീട്ടിൽണ്ടാക്കുന്നുണ്ടോ
വീട്ടില് ആഹ് ചക്കയുണ്ട് മാങ്ങയുണ്ട് സപ്പോട്ടക്കുണ്ട്
ചെറിയുണ്ട്
ഇതൊക്കെ ആരാ നോക്ക അച്ഛനാണോ?
അമ്മേ അമ്മയ അച്ഛന കൂടാ-
ഓമക്കാന്ന് പറഞ്ഞാല്-
ഉം
ഓമക്കന്ന് പറയണത് ആഹ് പപ്പായക്ക് ഓമാക ആണോ അവിടെ പറയാ?
ആ് ഞങ്ങള് ഓമക്കെന്നാ പറയുന്നെ ഇംഗ്ലീഷ് പപ്പായ എന്നും പറയും.
ആഹ് - പപ്പായന്ന് പറഞ്ഞപ്പോ മനസ്സിലായി ഇവിടെ പപ്പായന്ന് പറയും കറുമൂസ് പറയും
ആഹ് ആഹ് ഞങ്ങള് പപ്പായക്ക് ഓമ്മക്കന്ന
ഓമയ്ക്കന്ന കേട്ടിട്ടുണ്ട് പക്ഷെ അത് പപ്പായക്കാ പറയാന്ന് എനിക്കറിയില്ല
ആഹ്
ഓരോ നാട്ടിലും ഓരോ ഭാഷ
ആഹ് ശരി ആഹ്
ഉം ആരാ കൃഷിയൊക്കെ ആരാ ശ്രദ്ധിച്ച കൊണ്ട് നടക്കല്
രണ്ടപരും കൂടെ അമ്മയും അച്ഛനും കൂടെ
ആഹ് - പച്ചക്കറിത്തോട്ടം ഉണ്ടോ അടുക്കളയില് അടുക്കള മുറ്റത്ത്-
ചീരയുണ്ട് എന്ത അഗസ്ത്യ ചീരന്ന് പറഞ്ഞൊരു ചീരയുണ്ട്
ആഹ് ആഹ്
അത് നല്ലതാണ് എന്താ എന്തിനെങ്കിലും ഈ ഷുഗറിന് മറ്റേ ചീരയൊക്കെണ്ടല്ലോ അതുപോലെ എന്തെങ്കില-
ആഹ് നല്ല അത് ഭയങ്കര വൈറ്റാമിൻ ഉള്ള അത് വിറ്റ ആഹ് വൈ ആഹ്
ഇവിടെ ചക്ക ചക്കയ ഉള്ളു കാര്യയിട്ട്
ആഹ്
ഞങ്ങാ ഇവിടെ ഇപ്പ ഇ ഉണ്ടാക്കിട്ടേ കുഴിച്ചിട്ടിട്ടേ ഉള്ളൂ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടില്ല ആ വേഗം കായി ക്കണ ചെറിയ മരം ആവുമ്പോ തന്നെ കഴിക്കണ ഉണ്ടല്ലോ
ആഹ്
പിന്നെ
പിന്നെ
ഇനിപ്പ വെറുതെ ഇരിക്കാവല്ലേ ക്ലീനിങ് ജോലിയൊക്കെ കഴിഞ്ഞോ
ഇൽ തെയിൻ ജോലി കഴിഞ്ഞ് ഇനിയിപ്പം തുണി വാഷ് ചെയ്യണം
ആഹ് ആഹ് ആഹ് മിഷീൻ ഉണ്ടോ
ഇല്ല ഇല്ല വിടെ കല്ലുണ്ട്
ആ കല്ലില്ലാ
ആ
ഉം മഴയായിട്ട് ഇറങ്ങാൻ മടിയാവൂല്ലേ
ആ മഴയയോണ്ട്
ഇന്റേതൊക്കെ കഴിഞ്ഞു വാഷിങ്ങും
ആ
കഴിഞ്ഞു എന്റെ വാഷിങ്ങോ അത്
ഹലോ ഹലോ
അല്ല
ആ
ഉം അതെ ട്ട് വാട് ആ കൊറെ ഉണ്ടാവും കൊറേ ആൾക്കാരു ഉള്ളത് കൊണ്ടേ നാലു മക്കളാ നാലു മക്കളതും ഹസ്ബൻഡിന്റെ ഇൻറതും കൂടെ ആവുമ്പോ കൊറെേണ്ടാവും ചെളിള്ളത് ഉണ്ടാവും ഇപ്പം കളിക്കാൻ പോകുമ്പം ചെളിയായിട്ടേ
ആ
എന്നാ ശരി
ആ ശരി ശരി